ആ കേക്കണ്ടല്ലേ വിശേഷം ഇന്ന് മഴയൊക്കെണ്ടായിരുന്നു അതന്നെയാ വിശേഷം. രണ്ടുസ്ത്തേക്ക് ശേഷം നീന മഴ അവടെയോ?
ഇവടെന്ന് മഴയില്ല ഇന്നലെ ചെറുതായിട്ടൊക്കൊന്ന് രാവിലൊക്കങ്ങങ്ങനെ പെയ്തു. മിഞ്ഞാന്ന് നല്ല മഴെയ്തു നല്ലോണം പെയ്ത്.
നല്ലോണം പെയ്തല്ലേ? ഈ മഴ പെയ്യുമ്പ തുണിയാണ് ഒണങ്ങാ ത്തെ.
തുണി ഒണങ്ങാനാണ് പാട്. പിന്നെ ചായക്കൊടിച്ചോ?
ഈ ഞങ്ങള് ചോറിന്ന്‌ രാത്രിക്കത്തെ. ചോറിന്ന്.
ച്ചോ? സ്പെഷ്യൽ എന്തെങ്കിലുണ്ടായിരുന്നോ?
ഇല്ല സാധാ തന്നയൊള്ളു പിന്നെ മക്കക്ക് മീനൊന്നും അധികം പറ്റാത്തൊണ്ട്
ആ ആ ഓ ആയിരുന്നല്ലേ ചിക്കനിൽ എന്തെങ്കിലും സ്പെഷ്യലായിറ്റക്കെണ്ടാക്കുവോ? ങ്ങനെ യൂട്യൂബെക്
എങ്ങനെ?
യിവ ചിക്കൻലേ എന്തെങ്കിലും ആ ഇങ്ങനെ വെറൈറ്റി ആയി എന്തെങ്കിലും ഒണ്ടാ
ഇണ്ടാക്കല്ണ്ട് ഇന്ന് പിന്നെ അത് പൊരിച്ചേക്ക. ഇന്നോൽക്ക് പൊരിച്ചത് മതി അറിഞ്ഞിട്ട് ആ ചിക്കൻല് ഞാൻ ഓരോ ദിവസം ഓരോ മോഡ അങ്ങനെ ആക്കിട്ടന്നെണ്ടാക്കല്.
ആണല്ലേ ആ ആ ആ ആ
ഇണ്ടാക്കാണെങ്കി എല്ലാർക്കും ഭയങ്കര ഇഷ്
ഇഷ്ട്ടാണല്ലേ ആ ആആ ആ വീട്ട്ലാരെക്കെ ഇണ്ടപ്പം?
വീട്ടില് ഞാനും മക്കളും
ആ ആ ആ മക്കളെന്തെയ്യ?
ഒരു പഠിക്ക
പഠിക്കാനല്ലേ അ ക്കെ തുടങ്ങിയോണ്ട് ഇപ്പം നിറയ ഹോംവർക്ക്ൊക്കെ കാണുവല്ലോ
ഓ അപ്പൊ അതന്നെ ഇതുവരെ അതന്നെന്നെ അത് കയിഞ്ഞാലാണ് അവൾക്ക് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കൊടു ത്ത്‌ ഇപ്പോരോരുത്തങ്ങനെ ഒറ അങ്ങനെണ്ട്
ആഹ് തന്നെ കുഞ്ഞു മക്കളാ അതാ
അല്ല വലുത് രണ്ടെണ്ണം വലുതാണ് മറ്റേത് ചെറുതാ ചെറുത് നേരത്തെ ഒറങ്ങും
മൂന്ന് പേരാ അപ്പൊ സമയം പോവുല്ലോ ഇവടെ ഇവടെ ഞാനും എന്റെ അനിയ ത്തീം അമ്മേം മാത്ര ഒള്ളൂ
ആഹ് ത് സമയ ക്കെ പോകും ഞമ്മക്ക് സമയ തെകയാത്ത പെണ് ഇതേ ഒള്ളൂ ഞാനെനിക്കൊരു ഒരു വർക്ക് പഠിക്കാനും പോണ്ടേ ഫാഷൻ ഡിസൈനിങ് ങ്ങനെ എംബ്രോയിഡറി വർക്ക്
ത്തി ഇതുപോലെ ഞാഹ് പ്ലസ് ടു കഴിഞ്ഞ് അവള് ഇങ്ങനെ വീട്ടി തയ്ക്കുവാരുന്ന് പ്പ അടുത്ത് പോയി സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു ഇനി ഫാഷൻ ഡിസൈനിങ് ആ കോഴ്സ് എവിടെയെങ്കും നോക്കണം ഇന്ന് അക്ഷെല് പോയി നോക്കിയപ്പോഴത്തേക്കും ജൂലൈ ഒക്കെ ആവും എന്ന്ന് പറഞ്ഞു.
ആ അത് നല്ലതാ അത് സ്റ്റിച്ചിങ് കുറച്ചൊക്ക അറിയയാണെങ്കി ഈ ഒരു വർക്കു കൂടെ ഉണ്ടെങ്കി ഞാനു പത് പഠിക്കും ക്കാണ് അത് പഠിക്ക്ണ്ട് എന്നല് ഒന്ന് ഇപ്പം നമ്മള് ആ എന്താ പറയാ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ പഠിച്ചപ്പളാണ് എന്ത് ട്രസ് ഏത് സ്റ്റിച്ചായാലും നമുക്ക് പറയാൻ കഴിണ്ട് അതതാണ് അത് ഇതാണ് അല്ലെങ്കി നമ്മക്ക് എല്ലാം ഒരു വർക്കന്നെ ആ ഇപ്പൊ ഞാനൊരു പത്ത് മണിക്കാണ് ഞമ്മക്ക് പത്ത് മണിക്കാണ് ക്ലാസ് ആ പത്ത് മണി മു മുതല് ഒന്നര വരെയാണ് ക്ലാസ്ള്ളത് ഞങ്ങക്ക് അപ്പോ ഞാൻ പറയാം രാവിലെ ഒരു ഓട്ടണിവിടെ.
ആണല്ലേ അപ്പൊ അതെല്ലേ അപ്പൊ എങ്ങനെ ഓ ലൈനായിട്ടണോ അതോ പോയി പഠിക്കണെണോ
അല്ല പോയി പഠിക്കതെ പോയി പഠിക്ക അതൊ ഓൺലൈനായിട്ട് റെഡി ആകൂലമ്മക്ക് കാരണം ഓൺലൈനില്ലെ ആ സി ചല്ലമ്മള് ആ അവിടുന്ന് പഠിച്ചിട്ട് മ്മ ഇപ്പൊ ഞങ്ങൾക്ക് അടുത്ത തിങ്കളാഴ്ച അമ്പത്തൊ ഇത് വരെ പഠിപ്പിച്ച സ്റ്റിച്ചൊക്കെ നമ്മള് റെക്കോർഡ് ഉണ്ടാവുംറെ കൂടി വക്കാൻ വേണ്ടീട്ട് മിസ് അങ്ങോടെ റെഡി ക്ക് ചെയ്യാൻറണം ന നമ്മള് എന്തെില ഫ്ലവർ അങ്ങനെ പൂക്കൾ വരക്ക മേല ഓരോ സ്റ്റിച്ച് ിനും ഓരോ പൂക്കൾ വെച്ചിട്ട് ചെയ്തു അങ്ങനെ ഇരുപത്തി മൂന്നണ് ഇരുപത്തിയേഴ് സ്റ്റിച്ചാണ് നമുക്ക ഉള്ളത് വർക്ക്
അത ഇപ്പൊ പഠിച്ചത് വരെ
അല്ല ടോട്ടലമ്മക്ക് ര രോ ഇതുമല്ല വർക്ക് ന്റെ ഫസ്റ്റ് തൊട്ടിട്ട് നമുക്ക് ഇരുപത്തിയേഴ് വർക്കിലാണിത് ചെയ്യാം ഇരുപത്തിയേഴ് വന്ന ചെയ്യണംമല്ല നമ്മള് ചരിദറിലൊക്കെ വുന്ന വർക്ക് നോക്കുയാണെങ്കിൽ ഒന്ന് തൊട്ട് ഇരുപേഴ് വര വ അതിുള്ള ഏെങ്കിലും വർക്ക് വരി ആ ചുരിദാർ ആരു ഡ്രസ്സ പറാലും വരല്ലത് അതാ
ആ് ഓ ഓ അങ്ങനെയാണല്ലേ
ഈ മൂന്നെണ്ണം ഞങ്ങളത് പഠിിച്ചു കഴിഞ്ഞു അപ്പൊ ഇരുപത്തി മൂന്നെണ്ണം വെ ചെയ്യാൻ പറണ
അപ്പൊ ഇപ്പൊ എത്ര നാളായി പോയിട്ട്
ഇപ്പൊ തുടങ്ങിട്ട അള്ളൂ രണ്ടാ്ച
ഓ ഓ അങ്ങനെ എളുപ്പുണ്ടോ ഇത് പഠിച്ചു വരുമ്പോഴത്തേക്ക്
ആഹ് എളുപ്പുണ്ട് കാര എന്നാ എന്താ വെച്ചാല് നഞമ്മള് ഹ എന്താ പറയാ കഴുത്തും അതൊക്കെ അല്ല വേദന കൊടുും നമ്മള ഇങ്ങനെ അങ്ങനെ കുഞ്ഞി ഇരുന്ന് ഇങ്ങനെ ആ ആ് ആ് ആ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവും ഉ
പഠിച്ചെട്ത്താ നല്ലതാണല്ലേ
ഏറ്റോം നല്ലൊര് കാര്യമാണ് ഇത്
ആാ അതെ അതെ ആാ ആാ
ഞമ്മക്ക് എന്ത് മെല് ചെയ്യാനും അങ്ങനെയൊക്കെ
അഹ് ആഹ്
ഒന്നില്ലെങ്കി നമ്മള് തന്നെ ചെയ്യാലോ ഞമ്മക്ക് നമ്മളെതായിട്ട് ചെയ്തിട്ട് ഞാൻ തെയ്ച്ചതാറ്ണ് ഇട്ട് അയ്മെതന്നെ വർക്കൊക്കെ വെച്ചാല്
അഹ് ആഹ് ഓഹ് അതെ അതെ കിട്ടും കിട്ടും അത് ഇപ്പം നമ്മടെ പഠിച്ച്ര്ന്നെങ്കിൽ അതെ അതെ നമക്ക് നമ്മടെ തുണിയെ- ങ്കിലും നന്നായിട്ട് ചെയ്യാലോ
ആഹ് ഞമ്മൾത് ചെയ്താലാണ് നല്ലോ ആൾക്കാര് നെ ചോയ്ക്കൊള്ളൂ ഇത് എങ്ങനെ നീ ഇത് ആഹ് നീ ചെയ്താ ചോയി ക്കും അങ്ങനെ നമ്മോടെന്നെ ആഹ് അങ്ങനെ നമ്മക്ക് വർക്ക് കി ഇറ്റ
അഹ് അഹ് ഇപ്പൊ ഇന്റെ അനിയത്തി ആയര്ന്നാലും അങ്ങനെ അങ്ങനെ ച്ചും ഇങ്ങനെ ഒട്ടിക്ക്ന്നാ വർക്കൊക്കെ ചെയ്യും ഇങ്ങനെ മുത്തൊക്കെ ഇങ്ങനെ ബ്ലൗസില് ഇങ്ങനെ തുമ്പില് അങ്ങനൊക്കെ മുത്തൊക്കെ തൂക്കിയിടും അത് എനിക്കും പറഞ്ഞ് തന്നിട്ടുണ്ട് ഞാനും ചെ ചെയ്യും പിന്നെ അവള് ഇങ്ങനത്തെ ആഹ് ഇങ്ങനെ പഠിച്ചാണ് ത ആദ്യം തയ്യലാണോ പഠി ചേ
ആഹ് ആഹ് ആഹ് ഞാനത് എവെടിംപോയിട്ടൊന്നുല്ല ഞാൻ അങ്ങനെ വീട്ടിലൊരു മിഷീൻ ഉണ്ടായപ്പം അതിമെല് ഇങ്ങനെ നോക്കി അങ്ങനെ അങ്ങനെ
അഹ് അഹ് അഹ് അഹ് അതേലെ അഹ് അഹ് ഇവിടെ എന്റെ അനി ത്തി തെയ്ച്ച് ഇങ്ങനെ ഇ ഇട്ട് അങ്ങനെ ആൾക്കാര് കണ്ടിട്ട് ഇങ്ങനെ കൊട്ത്തിട്ടൊണ്ട് ഇങ്ങനെ തെയ്ക്കാൻ
ഉം ഉം ഉം
ആഹ് അങ്ങനെ
ഉം ന അല്ലെങ്കിലും ഇതൊക്കെ എന്ന് പ ഉള്ളൊര്ക്ക് കാര്യാണ് ഇത് പഠിക്കാറ്ന്നാല് കാര്ണം എന്ത് വെച്ചാല് നമ്മള് ഇഞ് ഇപ്പൊര് റെഡിമെയ്ഡ് ഡ്രസ്സ് ഇട്ത്താലും റെഡിമെഡ് എട്ത്താലും നമ്മള് ഒന്ന് തെ ക്കുല്ലോ അതേപലെ നമ്മള് ഇടൂലല്ലൊ ഒന്ന് ആഹ് ഒന്ന് ഷെയ്പ്പാക്കാൻ ഒന്നുണ്ടാവൊല്ലോ ഇത് ഏറ്റം നല്ലൊരു കാര്യാണ് നമ്മക്ക് പൈസ ഇണ്ടാക്ക എമ്മളെ കയ്യില് പെണ്ണുങ്ങളെ കയ്യിൽ പൈസ ഇണ്ടാവ്ണൊരു കാര്യാണ്ത് ആര ആരെട്ത്ത് കു ചെല്ലണ്ട
അതെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക്ന്നെ ഇപ്പം വീട്ടിലായിരുന്നാ പോലും ഇപ്പം എവളും പഠിച്ചലാണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ബ്ലൗസ ഒക്കെ തയ്ക്കണ നല്ല റേറ്റാ ചെറിയൊരു വർക്ക് വെച്ചാൽ തന്നെ ചോദിക്ക ആ
ആ ഈ ചെറിയൊരു വർക്ക് വെച്ച് ആണ് ഈ ചെറിയൊരു വർക്ക് ചെയ്യണെങ്കിൽ ഞോട് പറഞ്ഞോ മ പറഞ്ഞത് കാര്യമായിട്ട് എടുത്തോളി ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പ ബ്ലൗസിലെ ഈ മടവാട്ട് അങ്ങനെൊ മ്മ ചെയ്തു കൊടുക്കണമെങ്കിൽ ഒന്നിന് രണ്ടായിരം വെച്ചിട്ട്ാങ്ങ
ആ ആ അത്ച്ചിരി ഇച്ചിരി നന്നായിട്ട് വർക്ക് വെക്കൂല്ല എങ്കിൽ ഈ രണ്ടായിരം രൂപയ്ക്ക് അത വെറ
ആ് അത് ചെയ്യും നമ്മളിത് പഠിച്ചു കഴിഞ്ഞാ ചെയ്യും നമുക്ക് ചെയ്യാൻ കഴിയും അരം
ആഹ ആഹ
നമുക്ക്ന്നെ തോന്നുന്നത് കയ്യലേ കഴയിൂല എന്ന് തോന്നും പക്ഷേ ഇപ്പതാ ചെയ്ത് വന്നപ്പോ തന്നെ ഇന്നിപ്പോ നമ്മൾ അന്ന് ഞമ്മൾ പഠിക്കുമ്പോ നമുക്ക് കൂടെ ടീച്ചർ ഇല്ലാത്തത് എങ്ങനെയ നമ്മുക്ക് കഴിയൂല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത്രയും വർക്ക് തന്ന ഇത് തിങ്കളാഴ്ച ആവുമ്പോത്തന്നന് ഇതൊെ ചെയ്ത് കഴിയണം പറഞ്ഞപ്പോ ആ ആ ഒരു പേര്ക്ക് ഇതാക്ക ആല്ലേ വീട്ട നമു പറഞ്ഞുരാൊന്നുംല്ല ടീച്ചറൂല്ല ഒന്നുമ ഇല്ല ഇപ്പ നാലാം വർക്കത്തി ഇന്ന് അഞ്ചെണ്ണം കഴ ന്ന് നാല് ഇനി ഇന്ന് രാവിലെയും പോത്തി ഒന്നും കൂടെ കഴിക്കണംന്നുണ്ട്
ആഹ ആഹ അപ്പൊ ഇപ്പൊ ഒരു വർക്ക് തീരാൻ നല്ല സമയം എടുക്കും കു
ആ അത് നമ്മക്ക് ഫോറി പട്ട നല്ലതാണ് ഈ ഒരു ഒരു തുണിൽ ചീണ ഒരു വർക്ക ഒ ആയ ഫോറിന്റെ ഏകദേശം ഒരു ഇ ഒരു മുക്കാലും കണ്ടിട്ട് ആ പൂവ് അത്ര വലുപ്പം വേണം
ഓ ഓഹോ മനസ്സിലായി മനസ്സിലായി അത്രയും വലിപ്പ ഉള്ളപ്പോ അപ്പം ഇങ്ങനെ അത് തയ്ക്കയാണോ ഒട്ടിക്കാണോ എങ്കിൽ
അല്ല നമ്മള് നമ്മള് കൈ കൊണ്ട് തുന്ന നൂല് വെ
ഓ ഓ ഓ ഓ ആ മനസിലായി മനസ്സിലായി ആ ആ
ഉ ആദ്യം നമ്മ കൈോണ്ട് തുന്നിയിട്ടാണ് പിന്നെയാണ് മിസ്സി കൊണ്ട് വരാൻ പറ്റുള്ളൂ അതെ അങ്ങനെ ചെയ്യാൻ കഴോന്ന് നോക്കണല്ലോ അതന്നെ ഞാൻ പറഞ്ഞ ഇന്നാണ് എനിക്ക് െ വരല തുടങ്ങിയത് കേറിയ ഞാാന്
ഓ കൈ ഒക്കെല്ലേ കൈയും നടും
കാരണം ആ കുനിഞ്ഞിരരുന്നുാണ്ട്ങ്ങനെ ചെയ്യുമ്പോളേ അഞ്ചെണ്ണക്കെ ഒരു ദിവസം ചെയ്യണമെങ്കിൽ ഇതിനാൽ എത്ര സമയം എടുക്ക ചല സ്റ്റ ചെിലതുണ്ടല്ലോ നമ്മള് തുന്നാൻ നല്ല സമയം എടുക്കണ്ട് ചെിലത് പെട്ട ഓരോ സ്റ്റിച്ചിന്റെ പേരുണ്ടതിനൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ചേഞ്സ് ാ ചെയി സ്റ്റ ഞാ ചെയ്ത കൊടുക്ക അതൊക്കെ പിന്നും പെട്ടെന്ന് കിയും ഇതിന്റെുന്നെ കുറു നേര ഞാ ചെയ് ബാക്ക് സ്റ്റിച്ച് ബാക്ക് നമ്മൾ ഈ ബ്ലൗസിന്റെ ഒക്കെ ബാക്ക് കഴ ന്റെ ബേക്കണ്ട ഓോ ഓരോ കുത്തല്ലേ കാണുള്ളൂ ആ അത അത് ഒരുപാട് പതിനണ്ട് അതൊരു
ഒ്യോയ്യോ ആ ഓ
ഇന്ന്ിപ്പോ ചൊവ്വായില്ലേ ബുധൻ വ്യാഴം വെള്ളി ശനി അഞ്ചു ദിവസംള്ളു അഞ്ചു ദിവസം കൊണ്ട് ബാക്കിയുള്ളത് ഇരുപതെണ്ണം തീരും എനിക്കറിയില്ല ഈ പതിനെട്ടെണ്ണം
നോക്കിയാ തീരുവല്ലേ
നോക്കിയാ തീരും അയിന് നമ്മുക്ക് വീട്ടില് പണി ഉണ്ടാവൻ പാടില്ല
വീ ട്ടുപണിയെല്ലാം കൂടെ
ആഹ് വീട്ടില് പണി മക്കളെ പറഞ്ഞയക്കണം മക്കള പഠപ്പി ഇപ്പൊ എല്ലാര്ടും കഴിഞ്ഞിട്ട് ഞായിരിക്കും ഇപ്പോ ഒമ്പത് മണിയായിട്ടാ ഞാൻ ഇരിക്കണത് കാരണം മോന ചെറുതിന് ഓനെ വായിപ്പിക്കും ഓനെ എഴുതിപ്പിക്കും വലിയ മ ക്കളെ പിന്നെ നമ്മൾ നോക്കണ്ടാ ഓ
നോക്കേണ്ടവശ്യം അതെ അതെ അതെ അതെ
ഭക്ഷണം എടുത്തച്ച് കൊടു ത്ത് അതൊക്കെ കയുകി അവിടെ വൃത്തിയാക്കി കൊടുത്തൽ മതി മക്കളൊക്കെ നമ്മള് ചെറുതിനെ അതെ പോലെല്ലാം കൊടുത്ത് ഓനെ എല്ലാം കഴിച്ചു ഓനെ ബെഡ് കൊണ്ടേയി കിട ത്തി
ആഹ് ആഹ് ആഹ് ആഹ് ഓഹ് ഇപ്പ ഇനി ഇനിയാണോ ഫ്രീ ആവുന്ന ഇനിയാണോ ബാക്കിന്ന് ചെയ്യാൻ പോകുന്നെ
ആഹ് ഇപ്പൊ ഞാന് ഇങ്ങനെ ചെയ്തോണ്ടിക്കേന് ഫോൺ ചെയ്യണോണ്ട് അത് വർ അങ്ങനെ ചെയ്തൊണ്ട് ഇക്കായിനു നുല് കഴിഞ്ഞ് അതെടുക്കാൻ പോണെങ്കിൽ അപ്പറത്തെ അടക്കളെ നടക്ക്‌ പോണം ചിലപ്പോൾ അവിടെ റേഞ്ച് ഉണ്ടാവില്ല
ആഹ് അതെയല്ലെ അപ്പോഴ്ത്തെക്ക്‌ എത്ര ഉറങ്ങാനൊക്കെ എത്ര സമയവും
ഞാന് എന്റെ ഹസ് ഏഹ് അത് വരും ഒര് വരുന്നിട്ടില്ല ഒര് വരൻ ചില ദിവസം ഒമ്പതര പ ത്ത് മണി അങ്ങനെ ആവാം പിന്നെ ഓൾക്ക് അതന്നെ പറഞ്ഞ ഓരോരുത്തര ഓരോരു തരേ നോ ണ്ടുമ്പോ നമ്മള ഈ വർക്കിവിടിങ്ങനെ പോവും ഇനി ഒരു വരും ഒല്ക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കും അപ്പൊ പിന്നെ ഞാൻ എടുത്ത് വെക്കും ഓല് വന്നാ പിന്നെ ഞാനെടു പിന്നെ ഓലെ എടുത്ത് അങ്ങനെ ആവുവല്ലേ നമ്മള് അപ്പഴ് നമ്മളിങ്ങനെ തുന്നി കുത്തന ഈ ഒരു പണിയേ ഉള്ളു വിചാരിക്കൂല്ലേ ഉം ഇപ്പൊ ഈ ഫുട്ബോൾ ആയോണ്ട് ചിലപ്പോ കളിക്കാനൊക്കെ കാണ കളി കാണാൻ പോവുവാണെങ്കിൽ ടൈം കിട്ടും
ഹാ ആഹ് ആ ഫുട്ബോളൊക്കെ കാണോ?
ആ ഇവര് ഇവിടെ കാ ഓരു കാണും ഞാൻ ചിലപ്പോൊക്കെ കാണുള്ളൂ ഞാൻ ഓര് പുറത്ത് പോയി കാണുകാണെങ്കിൽ നിക്ക് ഇത് ഈ വർക്ക് ചെയ്യാ
ഓഹ് അതെ അതെ വേറാരു കാണൂലല്ലോ
പ്പ ഞാൻ വിളിക്കട്ടോ ഒരു കോള് വര് ഉം ഉം ഉം
എന്നാ ശെരി